ഹലോ
കേക്ക് ഇണ്ടാ മോളെ
ആഹ് കേക്ക്ന്ന്ണ്ട്
അഹ്
ആഹ് അത് വിശേഷം ചേച്ചിക്ക് സുഖണോ
ആഹ് സുഖയിട്ട് ഇരിക്ക്ന്ന്
ആഹ് ഓക്കെ അവിടെ എല്ലാവർക്കും സുഖന്നോ വീട്ടിലൊക്കെ
ആഹ് എല്ലാർക്കും സുഖം മൂന്ന് ഉണ്ണിള്ണ്ട് അവരൊക്കെ സുഖയി ട്ട് ഇരിക്ക്ന്ന്
ആഹ് ഓക്കെ എന്റെ അന്വേഷണം പറയണം കേട്ടോ
കുഞ്ഞികളാണ് മൂത്താള് യു കെ ജിയില് ബാക്കി ഒരാൾക്ക് രണ്ടര വയസ്സ് ഒരാൾക്ക് അഞ്ച് മാസം
ആഹ് ഓക്കേ ഓക്കേ എന്നാലും അവരോട് പറഞ്ഞേ ക്ക് ഞാൻ അന്വേഷിച്ചുന്ന് പിന്നെ
ഏത് ക്ലാസ്സില പഠിപ്പിക്കണ
ഞാന് നമ്മുടെ ആഹ് ഭിന്നശേഷി കുട്ടികളില്ലയോ
ആഹ് ആഹ്
ആഹ് അവരുടെ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുകയാണ്
ആഹോ അപ്പൊ കുട്ടികളൊക്കെ നല്ലൊനെ കെയർ ചെയ്യാൻ പറ്റൂല്ലെ അവരെ നമ്മൾ സ്പെഷ്യൽ കെയർ ചെയ്യണല്ലോ
ആഹ് അതെ അതെ സ്പെഷ്യൽ കെയർ ആണ് സ്പെഷ്യൽ ടീച്ചറാണ്.
അതെല്ലേ പിന്നെ
ഫ ഫുഡൊക്കെ കഴിച്ചോ ചോറൊക്കെ കഴിച്ചോ?
ഇല്ലല്ല ഇല്ല ഞാൻ കഴിച്ചിട്ടില്ല മക്കള് കഴിച്ചു
ആന്നോ കുഞ്ഞുവാവ കരായുകന്നല്ലോ
ആഹ് ഓറേങ്ങായിരുന്നു ഞാൻ പെട്ടന്ന് അടുത്തന്ന് എണീറ്റപ്പോ ജസ്റ്റ് ഒന്ന് കരഞ്ഞതാ
ആന്നോ ആഹ് ഓക്കെ ഓക്കെ പിന്നെ
ത്ത ആൾക്കാരെ രണ്ടുപേരെ റൂമിൽ നിന്ന് പുറത്താക്കണേ ഇവളെ ഉറക്കണെങ്കിൽ ആഹ
അല്ലെങ്കിൽ ശല്യപ്പെടുത്തും അല്ലേ
ആഹ് അവർക്ക് രാത്രിയാണ് കളി അവര് രാത്രിയാണ് ഫുൾ പവറ് ഉ
ഉ അല്ലെങ്കിലും കുഞ്ഞ് കുട്ടിയൾ അങ്ങനെ ആണല്ലോ അവര് രാ ത്രി ആവുമ്പോ പിന്നെ ഉണർനിരന്ന് ഉറങ്ങാൻ സമ്മതിക്കത്തില്ലല്ലോ
ഇല്ലായിരിക്ക് ഞാൻ ഉറങ്ങിയിട്ട് കുറേ നാളായി
ആന്നല്ലേ
ആ മോളുടെ വീട്ടിൽ ആരൊക്കെയുണ്ട്?
എന്റെ വീട്ടില് അമ്മയുണ്ട് അച്ഛനുണ്ട് ചേച്ചിയുണ്ട് ഞാനും ഉണ്ട്
ആഹ് ചേച്ചി കല്യാണം കഴിഞ്ഞോ?
ഇല്ല ഇല്ല ചേച്ചിയ നമ്മുടെ ഭിന്നശേഷി ആയിട്ടുള്ളൊരു കുട്ടിയാണ് അതുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിലോട്ട് ഞാൻ ഇറങ്ങിയത്
അതെ ആഹ് ആഹ് ആഹ്, ചേച്ചിക്ക് അപ്പൊ എത്ര ഏജ് ആയി?
ചേച്ചിക്ക് ഇപ്പോ ഒരു ഇരുപത്തഞ്ചു വയസ്സുണ്ട്
ആഹ് ആഹ് ആഹ്
ഉം
അങ്ങനെ ഏ അടുത്ത തന്നെയാണോ അപ്പൊ പഠിപ്പിക്കണ മോള്
ഇല്ല ഞാനിപ്പോ കൊട്ടാര ഇല്ല ഇല്ല കൊട്ടാരക്കര കൊട്ടാരക്കര ആഹ് ഇല്ല ചേച്ചി ഞാൻ പോയി വരുവാ
കൊറെ ദൂര ഇല്ലേ നിങ്ങൾക്കപ്പോ
ഉണ്ട് നല്ല ദൂരം ഉണ്ട് ഒരു മണിക്കൂർ ഒര് ഒന്നര മണിക്കൂർ യാത്രയുണ്ട് പക്ഷെ ഞാൻ പോയി വരുവാണ് ആഹ് സൈഡ് തന്നെ ഒന്നര മണിക്കൂറുണ്ട് ഉം പിന്നെ
റ്റൊ പോവും
രാവിലെ എനിക്ക് ഒരു ഏഴ് മണിയൊക്കെ ആവുമ്പ ഞാൻ ഏഴ് ഏഴര ആവുമ്പോ ഇവിടുന്ന് പോകും അതിന് മുന്നേ എണീക്കണം രാവിലെ
ആഹ്
ഉം പിന്നെ രാവിലെ ഫുഡൊക്കെ അമ്മ റെഡിയാക്കി തരും അതുകൊണ്ടങ്ങ് പോയാ മതി
ആഹ് ആഹ് ആഹ് ആഹ് അച്ഛൻ എന്താ ജോലി?
അച്ഛന് ഇവിടെ നമ്മുടെ മേശിരിയാണ്
ആഹ് ആഹ് ആഹ്
ഉം ഉ അങ്ങനെക്കെ പോന്ന് ഉം അങ്ങനെയൊക്കെ പോന്ന് പിന്നെ മഴയൊക്കെ ഉണ്ടോ? വെക്കേഷൻ ഉണ്ട് ചേച്ചി ഉണ്ടുണ്ട് ഇപ്പൊ വെക്കേഷൻ ആണ് ഇപ്പൊ നമുക്കിപ്പ പോണ്ട ഇനിയിപ്പം ഈ മാസം അവ- സാനം നമുക്ക് പോണം ചെല്ലണം സ്കൂളൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യണല്ലോ അതിന് വേണ്ടിട്ടും പോണം
ഏഹ് കുറെേ കുട്ടികളുണ്ടോ? അവിടെ പഠിപ്പിക്കണ അടുത്ത്
ആഹ് ഒത്തിരി കുട്ടികളുണ്ട് ചേച്ചേ
ആഹ് ആഹ്
ഉം പിന്നെ ഞാൻ ഏറ്റവും കൂടുതൽ പഠിപ്പിക്കുന്നത് കുഞ്ഞു കുട്ടികളെയാണ്
ആഹ് ആഹ് ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ ഒരു മാളില് പോയപ്പോഴേ അങ്ങനത്തെ കു- ട്ടികളേം കൊണ്ട് ടീച്ചേഴ്സ് വന്നേക്കണ്‌ മാളില് കാണാൻ വേണ്ടീട്ടേ
ആന്നല്ലേ ആഹ് അവരെ വിസിറ്റ് ചെയ്യാൻ കൊണ്ടു പോവാറുണ്ട് ഞങ്ങള് ഇതേപോലെ അവര് പുറത്ത് അവര് നമ്മളെ സമൂഹം എങ്ങനെയാണെന്നുള്ളത് അവർക്ക് കാണിച്ചു കൊടുക്കണ്ടേ അതിന് വേണ്ടിട്ട് ട്ട് ഞങ്ങള് വിസിറ്റ് ചെയ്യാനൊക്കെ ഇങ്ങനെ കൊണ്ടുപോകും അതുപോലെ തന്നെ ടൂറിനൊക്കെ കൊണ്ടു പോവാറുണ്ടായിരുന്നു
ആഹ് ആഹ് ആഹ് അവിടെ പഠി- പ്പിക്കണമെങ്കില് വേറെ എന്തെങ്കിലും പ്രത്യേകം അങ്ങനെ പഠിക്കണോ?
പ്രത്യേകമായിട്ട് ഇതിന് നമുക്ക് കോഴ്സുണ്ട് അത് പഠിച്ചിട്ട് രണ്ട് വർഷം ഞാൻ പഠിച്ചിട്ടാണ് ഇങ്ങോട്ട് കയറിയത്
അതെ പ്ലസ് ടു കഴിഞ്ഞിട്ട് ഇത് പഠിച്ചാ
ആഹ് പ്ലസ് ടു ആഹ് പ്ലസ് ടു കഴിഞ്ഞിട്ട് ഞാനത് പഠിച്
ആഹ് ആഹ് ആഹ് എന്തായാലും നല്ല കാര്യം
ആഹ്
പിന്നെ ചേച്ചി യു ണ്ടല്ലോ അപ്പൊ ചേച്ചീനെ കണ്ട് നമ്മ ഓക്കെ ആയിട്ടുണ്ടാവും
ആഹ് അതെ
ആ ചേച്ചിനെയും കണ്ട് പരിചയം ഇത് ഉള്ളത് കൊണ്ട് നമുക്ക് വേറൊരു കുട്ടീനെ കിട്ടിയാലും നമുക്ക് നോക്കാനറിയാലോ
എങ്ങനെ അവരെ എങ്ങനെയാണ് അവരെ കൊണ്ടു പോണ്ടതെന്ന് നമ്മള് ചിലപ്പോ ഉപദ്രവിക്കു ന്നവരൊക്കെ കാണൂലെ ആഹ് നമ്മളെ അവര് ഏഹ് ഒരു മയത്തി മയത്തിൽ നമ്മൾ അവരെ കൊണ്ടുപോകും പക്ഷെങ്കി ഭയങ്കര സ്നേഹണ് എല്ലാവർക്കും ഭയങ്കര സ്നേഹ ആഹ് നമ്മളെ അമ്മ അമ്മന്ന് വിളിച്ച് വരും
അള്ളാഹ് ആഹ് പിന്നെ ചേ ചേച്ചി എങ്ങനെയാ സ്വന്തം കാര്യൊക്കെ ചെയ്യോ
ഏയ് ഇല്ല ചേച്ചിക്ക് ഒരാളെ ഹെൽപ്പ് വേണം
ഹെൽപ്പ് വേണം അല്ലേ ആഹ് ആഹ്
പ്പ് വേണം ഒരാൾ ഉണ്ടെങ്കിലേ പറ്റത്തുള്ളൂ
ഉം ഉം
അതുകൊണ്ട് അമ്മ കാണും എപ്പോഴും അമ്മ കൂടെ എവിടെങ്കിലും പോന്നന്നുണ്ടെങ്കിൽ ഞാൻ ചിലപ്പോം ഞാൻ കാണും ഇപ്പം പോണ്ടാത്തത് കൊണ്ട് ഞാൻ ഇവിടെ വീട്ടിലുണ്ട് ചേച്ചിയുമുണ്ട്.
ആഹ് ചേച്ചി ചേച്ചീനെ കൊണ്ടുപോവില്ലേ നിങ്ങ
ചേച്ചീന ഇവിടെ ആഹ് കൊണ്ടു പോവാറുണ്ട് പിന്നെ ചേച്ചി ഇവിടെ അടുത്ത് നമുക്ക് സ്കൂളും ഉണ്ട് അപ്പൊ നമുക്ക് ഇടയ്ക്കെടെങ്കിലും പോണം എന്നുണ്ടെങ്കിൽ സ്കൂളിലാക്കിയിട്ട് പോവാം ഉം.
ഉം മഴയൊക്കെ എങ്ങനെയുണ്ട് അവിടെ
മഴേ ഒള്ളൂ എന്റെ ചേച്ചി വൈകിട്ടാവ് തണുപ്പാ
ആഹ് ഇവിടെ മഴ ഇപ്പ. ഇന്ന് പെയ്തുട്ടാ ഇന്നലെ ഒന്ന് ചെറുതായിട്ട് പെയ്തു ഇവിടെ ഭയങ്കരം ചൂടാ ഹമ്മ്‌ ആ ഇവിടെ ഇപ്പ ഇന്ന് നല്ല ഇടി വെട്ടും മഴയു ണ്ടന്ന് അപ്പൊ കറണ്ട് പോയി ചൂടെടുത്തിട്ട് ഉണ്ണി ആള് വയങ്കരം പ്രശ്നം
ഓ എനിക്ക് വയ്യ ഇവിടെ വൈകിട്ട്
ചെടുക്കും
ആഹ് പിന്നെ വീടെടുത്ത് മറിക്കും അവര്
ആഹ്
അയ്യോ ഇവിടെ ഭയങ്കര മഴയും കാറ്റ് കാറ്റും തണുപ്പൊക്കെ തന്നെ കുളിക്കാനൊക്കെ ഭയങ്കര മടിയാന്ന്
ആഹ് ആഹ്
തണുപ്പൊക്കെ ആയാ
എപ്പഴാ ഭക്ഷണം കഴിക്കാ രാത്രിയിലത്തെ ഫുഡ് കഴിഞ്ഞോ
ഇല്ല കഴിഞ്ഞില്ല ഇനി വേണം കഴിക്കാൻ ഞാന് എട്ട് എട്ട് ഒമ്പത് പത്ത് മണിഒക്കെആവും കഴിക്കു ബെ
ആഹ്
ഉം
ഞാൻ ആ സമയത്തൊക്കെ കഴിക്കും പത്തും പതിനൊന്നും ഒക്കെ കഴിയും ചിലപ്പ ചിലപ്പോ ഇവർ ഉറക്കിയിട്ട് കഴി ഇവര് ഉറങ്ങിക്കഴിഞ്ഞ ഇവര് കൊറ കഴിയുമ്പോ നമ്മ ഉറങ്ങാറുവുമ്പോ ഇവര് എണീക്കും എന്നിട്ട് ഇവര് വെളുപ്പിന് വരെ കളിച്ചോണ്ടിരിക്കും
ഓ അത് ശെരി ആ അപ്പ പിന്നെ ചേച്ചിക്ക് ഉറങ്ങാൻ പറ്റത്തില്ലല്ലോ ഒട്ടും പറ്റത്തില്ലേ ഇനി അവര് വലുതൊക്കെ ക്യായി കഴിഞ്ഞാലേ ഇച്ചിരി ഉറങ്ങാൻ പറ്റല്ലേച്ചി പക്ഷെ എന്നാലും എന്നാലും പാടായിരിക്കും കാരണം രാവിലെ എണീച്ച് അവർക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കണ്ടേ
ആഹ്
എന്നാലും ഇച്ചരിയെങ്കിലും ഒറങ്ങാൻ പറ്റുല്ലേ ആഹ് ആന്ന്
ഉം അങ്ങനെ ഉം കൊറെ ആൾക്കാരെ എന്താ പറയാ കൊറേ ആൾക്കാരെ കാര്യങ്ങൾ അറിയാൻ പറ്റി
ആഹ് അതെ
ഏഹ് പിന്നെന്താണ് ഉം അച്ഛൻ വീട്ടിയെ പൊർ ത്ത് പണിയെടുക്കാൻ പോയിട്ട് എപ്പ വരും
അച്ഛൻ വന്നു അച്ഛൻ നേറത്തെ വരും
നേരത്തേ വരുലേ
ഉം നേരത്തെ വരും
ഇന്ന് എന്തു റ്റാ ഭക്ഷണം
ഇന്നത്തെ ഭഷ്ണം ചോറ് തന്നെയാണ് നമുക്ക് ഞങ്ങള് ഉച്ച കഴിക്കുന്ന ചോറ് തന്നെയാണ് വൈകിട്ടും കഴിക്യ. ഇല്ലന്നുണ്ടെങ്കി മാത്രേ എന്തെങ്കിലും സ്പെഷ്യലായിട്ടുണ്ടാക്ക കറിയായിട്ടും നമുക്ക് ഇവിടെ ചക്കുയുണ്ട് മീന്ണ്ട് പിന്നെ തോരന് ഇണ്ട്
ചക്ക ഇഡിയം ഇഡിയൻ ചക്കെണോ അങ്ങനെ വെച്ചതാണോ ആഹ് ചക്ക ആഹ് ആഹ് ഓക്കെ നാളികേരം അരച്ചോയ്ക്കുന്നത്
ആഹ് അതെ
ആഹ്
അതല്ലെ അങ്ങനെ
ചക്ക സീസണായ അങ്ങനെണല്ലോ ചക്കൊണ്ടൊരു കളിയാണ്.
പിന്നെആന്ന് വെച്ചീ ചക്കകൊണ്ടുള്ള കളികളാ വി
ക്ലവ് അതയത് എന്റെ സ്വന്തം വീടിന്റെ അവിടെയൊക്കെ ചക്ക നല്ലോണം കിട്ടും. എന്റെ ഹസ്ബന്റിന്റെ വീടിന്റെവിടെ ചക്ക അങ്ങനെ കി
ഉം ഉ ഓഹ് അത് ശരി.
അത് തന്നെ ഇവിടെള്ളോൽക്കൊക്കെ ചക്ക ഭയങ്കര ഇഷ്
ഇഷ്ടാണോന്ന്, ചക്ക നമുക്ക് വൈ ഈ ചക്കയിണ്ടല്ലോ പഴുത്ത് കഴിഞ്ഞാ നല്ല ടേസ്റ്റ്ല്ലേ. പക്ഷെ നമ്മക്ക്തിവിടെ ഇല്ലേച്ചിയെ വരിക്കച്ചക്ക.
പിന്നെ എന്താ പഴച്ചക്കെണോ?
ആഹ് അത്‌ തന്നെ
പഴച്ചക്ക പഴുത്തത് തിന്നാ ഇൻക് ഇഷ്ടല്ലാട്ടാ. ഇങ്ങനെ വലിഞ്ഞ്ങ്ങനെ വരൂല്ലേ.
അതല്ല, ആ വലിഞ്ഞതല്ല വേറൊരെണ്ണം ഉണ്ടല്ലോ.
ആഹ് ആ വേറെ ഇണ്ടാ?
ആഹ് വേറൊരു മോഡലുണ്ട് നല്ല അത് നല്ല പഴു ത്ത് നൽ അതിനെ വരിക്കച്ചക്കാന്ന ഞങ്ങള് പറയുന്നത്.
ആഹ് വരിക്കച്ചക്ക ഞങ്ങളിവിടെ ഇണ്ട്. ഞാനതെല്ല പറഞ്ഞേ. അ പിന്നെ നിങ്ങടവിടെ എന്താ ഉള്ളെത് ചെ പഴച്ചക്കെണോ ഉള്ളെന്ന്. പഴച്ചക്കങ്ങനെ നൂല് പോലെ വര്ന്തില്ലേ
അത് നമ്മളിവിടെ കൂഴച്ചക്കാന്നാ പറയിണയിന്. ചേച്ചി പറഞ്ഞാ ഇങ്ങനെ വലിഞ്ഞ് വരുന്ന ടൈപ്പ് കൂഴച്ചക്കാന്നാ പറയ്ണേ.
ആഹ് ആഹ്
ആഹ് അങ്ങനെ
ആ, അതിൻക് തിന്നാൻ ഇഷ്ടല്ലാട്ടാ. എനിക്കും ഇഷ്ടല്ല. അതൊക്കെ അയിന്റെ പ്ലൂ ആ പ്ലാവൊക്കെ നമ്മളവിടെണ്ടെങ്കി ഇത് വീണ് ഇങ്ങനെ മൊത്തം നാശാവും.
ആഹ് നാശാവും ആന്ന്. ആ ആ പരിസരം മൊത്തം പരന്ന് അവിടെ മൊത്തം ആവും.
ഉം ഉം ഉം
ക്ഷെ മറ്റേതിന്റെ തിന്നാൻ നല്ല ടേസ്റ്റാ.
ആഹ്, ഞങ്ങടിവിടെക്കെ മറ്റേ ചക്ക വരിക്ക ചക്കേണ് കൂടുതലും.
ആന്നല്ലേ ആഹ് പക്ഷെ ഞങ്ങൾക്ക് അവിടെയില്ല ഞങ്ങള് കൂടുതലും ഏഹ് ഞാൻ ബീ അമ്മാമന്റെ വീട്ടിലൊക്കെ പോകുമ്പം ഞങ്ങൾ അവിടെന്ന് കൊണ്ട് വരും.
അമ്മയുടെ വീട്ടിലാ?
ആഹ് അമ്മയുടെ വീട്ടില്.
ആ ആ ആ
അവിടെ പോകുമ്പോഴ ഞങ്ങള് ഇതൊക്കെ കൊണ്ടുവരുന്നേ.
ആഹ്, നിങ്ങട അവിടെല്ലേ ഒന്നുല്ലേ?
ഞങ്ങളിവിടെ മറ്റേ സാധാച്ചക്ക ഉണ്ട് പക്ഷെ അത് കൂഴച്ചക്കയാണെന്ന് തോന്നുന്നു. എനിക്ക അറിയത്തില്ല ഞങ്ങള് പഴിപ്പിച്ച് തിന്നിട്ടില്ല. ഞങ്ങളത് പഴുക്കുന്നതിന് മുന്നേ ഞങ്ങളത് അടുത്ത് ഞങ്ങൾ ഒന്നെങ്കി ചക്ക എന്തെങ്കിലൊക്കെ ചെയ്തത്.
അയിന് എന്തിര്ചക്കേണെന്ന് അറിയാവയ്യ.
ഉം, എന്നാ ശരി മോളെ.
ഉം, ശരിയേച്ചിയെ എന്നാ ഓക്കെ.
ഓക്കെ
ആഹ്